ഹലോ
ആഹ പറയൂ നമുക്ക് നല്ല അടിപൊളി പ്ലേസിന്റെ പറഞ്ഞാലോ
ആഹഹാ ആയിക്കോട്ടെ
എ തങ്ങൾ ടൂർ പോയ തൾ നി ടൂർ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു
പടച്ച തമ്പുരാനെ പതിനൊന്ന് വർഷം മുന്നേണ ഓർമ്മല്ല ഇല്ല പതിനൊന്ന് പതിനൊന്നര വർഷം മുന്നോണ് അന്ന് പോയിട്ടുണ്ട് പോയിട്ടില്ലന്നല്ല പക്ഷെ ദൂരത്തോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ അടുത്തില്ല കുറച്ച് സ്ഥലങ്ങളിലോട്ട് അങ്ങനെ പോയില്ലാതെ പോയ സ്ഥലത്തൊക്കെന്നെ ഒരു നാലഞ്ചോട്ടം പോയി അങ്ങനെയൊക്കെ പോയിട്ട് ട്ടുള്ള അല്ല അതൊന്നും പോയിട്ടില്ല അതെ അന്ന്തന്നേ കഥയള്ളൂ പതിനെട്ട് വയസ്സ ആാവുന്നല്ലേ ഉള്ളൂ
ണെങ്കിൽ ഒരു സ്ലക്ക് പോയാലല് പിെ പിന്നെ സ്ലക്ക് പോകാ
പിന്നെ അവര് തീരുമാനിക്കുന്ന സ്ഥലത്തേക്കേ പോവുള്ളൂ നമ്മള അങ്ങനെ ആയിരുന്നില്ല
നമ്മള അങ്ങനെ ആയിരുന്നില്ല ഇപ്പത്തെ കുട്ടികൾ തീരുമാനം പറയാ അന്നത്തെ നമ്മ ക്കെ ഇവിടക്ക് പോട ആയിക്കോട്ടെ ഞോ ആ തീരുമാനല്ലേ പിന്നെ ഹോട്ടല ആ സത്യം സത്യം സത്യം കറക്റ്റ്ാ ഇല്ല അതില്ല പക്ഷെ എന്താ ഇപ്പഴത്തെ കുട്ടിക എനിിക്ക ആ ഡ്രസ്സ് വേണം എനിക്ക് ഫുഡ് വേണം
ഞാൻ അതേടുയള്ളൂ എനിക്ക അതേ പറ്റയുള്ളൂ എന്നൊക്കെ പറയാല്ല
ആഹ് എനക്ക്തേ പറ്റുള്ളൂ അതെ അതെ ഇപ്പൊ ഭർത്താക്കന്മാരെ അതിന നിക്കയും ചെയ്യും ഇപ്പൊ അങ്ങനെ ഒരു കഥ
ആഹ അതെ അതെ പക്ഷെ ഒരു വിധത്തില് പെൺകുട്ടികൾക്ക് സുഖമാണ് കാരണം അവരുടെേതഷ്ടങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് മറ്റത പറഞ്ഞാല് കൂട്ടില ഇട്ടടച്ച പോലെല്ലായിരുന്നുോ
അതെ അതെ നമ്മളൊക്കെ പിന്നെ ഡ്രസ്സ്െടുക്കയാണെങ്കില് മാാത്തുമാരെ ഇഷ്ടം
ഉം ആരാണോ വലിയത് ഓരുടെ ഇഷ്ടം ഓര് പറയുന്നട്ര ആ അതിന് നമുക്കൊന്നും പറയാനുണ്ടാവുല്ല അത് മതി അത് മതി കണ്ണിന്റെ നേരെ കണ്ടൂട. ആക്ക പക്ഷെ അവിടെ അത് മതി ആ രീതിയിലായിരുന്നല്ലോ.
അതെ
അതൊക്കെ ഒരു കാലല്ലേ ഇപ്പത്തെ കാലത്ത് ചിന്തിക്കാനേ കയൂല്ല ഉം ഇപ്പ എല്ലാരുംണ്ടൊയി ആരാണോ ഇടുന്നത് ഓലെ ഇഷ്ടത്തിന് എടുക്ക അത് നന്നായതാണ് സന്തോഷം. അങ്ങനെ തന്നെ വേണ്ടേ അല്ല നമുക്കൊ കിട്ടില്ല ഞ്ഞി കിട്ടുന്നവർക് കിട്ടട്ടെ ഉം അതെ അവരുടെ എന്ന ഡ്രസ്സായ നമുക്ക് യിട്ടുള്ള സാധനങ്ങൾ ഫുള്ള് നമ്മുടെഷ്ടത്തിന് എടുക്കണം എന്നാണല്ലോ എ ഇപ്പൊ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടെടുത്തിട്ട് നമുക്ക് ഇടണംന്ന് തോന്നൂല്ല നമുക്ക് ഇഷ്ടംണ്ടവണന്നൂല്ല. ഉം ഉം തോണൂല്ല ഇനിയിപ്പത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. നന്ന പിന്നെപ്പ അത്ര നമ്മള് നോക്കൂലേനി ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായതൊക്കെ നമുക്ക് എന്താ കിട്ടുന്ന ആ രീതിയായിരുന്നല്ല അന്നൊക്കെ ന്നൊക്കെ ഫുള്ള് അവർ അത്രയും അനുയോജിയായത് മാത്ര അത്രല്ലേ എടുക്കുള്ളൂ. ഉം ഉം അതാണ്.
ഇന്റെ കയ്യിൽ വല്ലാതന്നും ആയില്ല പക്ഷെ എന്നാലും ഞമ്മളും അങ്ങനെന്നെ ഇഷ്ട എന്തെിലും ഭക്ഷണ ച്ചൽ പറയാന് അറീല്ല നമ്മള് ങ്ങളെ ഇഷ്ടം ഏഹ്.
ആഹ് ആ പക്ഷെ ഇപ്പൊ അങ്ങനെ ന്നുല്ലട്ട ഞാനും. പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പൊക്കെ നമുക്ക് വേണ്ടത എന്താ വച്ചാ നമുക്ക് പറയാ നല്ലൊരു സ്വാതന്ത്രം ഉണ്ടല്ലോ. ആ അതെ അതെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമുക്കായാലും നമുക്ക് എന്താ വേണ്ടെന്നെക്കെ അറിയാള്ളെ ആ ഒരു ധൈര്യം നമുക്ക് വന്നിട്ടുണ്ടല്ലോ ആര അഭിപ്രായ സ്വാതന്ത്ര്യുണ്ട് അതവർക്കും മനസ്സിലായി.
അത അവക്ക് മനസ്സിലായി പക്ഷെ പണ്ടങ്ങനെ പണ്ട് അവക്ക് അമ്മായിമരും പെങ്ങന്മാരൊക്കെ
ആഹ അതെ ഇപ്പത്തെ പെൺകുട്ടിയേക് അങ്ങനത്തെരു സംഭവേല്ല.
അ നമ്പവേല്ല എത്താ ഒരു അമ്മായിമ്മ എത്താ
ആഹഹാ പക്ഷെ നല്ലതാണ് എന്തിനാപ്പല്ലെങ്കി പേടിച്ണ്. പേടിച്ചു ഇഞ്ഞിഓര് പേടിക്കണ്ട ഒരാവശ്യില്ലാതെ. ആഹ ഉം അതെ ആ കാലഘട്ട ങ്ങട്ട് തിരിച്ച് പടി ആ ഇപ്പ ഈ പെൺകട്ടികള കല്യാണ കാര്യങ്ങളിലായാലൊക്കെ ഇ അങ്ങനെ തന്നെയല്ലേ പണ്ടിപ്പോ എങ്ങനനു ഒരു പെങ്കുട്ടിനേ കെട്ടിച് ഇടാനായിരുന്നു ബുദ്ധിമുട്ട് ഇപ്പ നേരെ തിരിച്ചായില്ലേ? ഒരാൺകുട്ടിക്ക് പെണ്ണ് കിട്ടാനാ ബുദ്ധിമുട്ട് ഉം. ആ അതെ അതെ ഒക്കെ ഗവൺമെന്റ് ജോലി വേണം അല്ലെങ്കിൽഅത് അ എന്നാൽ ഇപ്പുറത്ത് നിക്കുന്ന പെൺകുട്ടിക്കോ അതിനനുസരിച്ചുള്ള യോഗ്യത ഉണ്ടോന്നൊന്നു നോക്കൂല.
നോക്കൂല ഒന്നും നോക്കൂല ഒരുപോല്ലേ ഒന്നും ഉണ്ടാവില്ല എന്നാലും പോല ഡിമാൻഡ് എന്താണ് ആ ഡിമാൻഡ് പറയാനുള്ള ഒരു ഇതെങ്കിലും വേണ്ടേ?
അതെ ഉം അതന്നെ ഇപ്പത്തെ അതുപോലെ ഇപ്പൊ. ഇപ്പ അല്ലെങ്കിലിൽ ഇപ്പത്തെ ഒരു കല്യാണ ജീവിതമായാലെന്നൊരു അത്രയും ആത്മാർത്ഥതയോടെ ഉള്ളതൊന്നല്ലോ ഫുള് നമ്മ അപ്പ അവിഹിതങ്ങളയിട്ടും അതും ഇതും ആയിട്ടും എന്തല്ലാം കേൾക്ക ഇന്ന്ണ്ട്
അതെ എന്തെങ്കിലും ഒരു പ്രശ്നണ്ടെങ്കിൽ അപ്പോത്തിനും ഡിവോഴ്സ്.
ആഹ് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാ അത്രയും കുട്ടികളിയായി മാറിയപോലെ ആയിണ്ട്.
അതെ ഡി ഡിവോഴ്സ് വിഷയമല്ല എനിക്കു വേറെ കിട്ടൂല്ലോ ഞാൻ ഒഴവാക്ക വെച്ച് വറെ കിട്ടല്ലോറിയാണ് പ്പൊ. ആ
പിന്നെന്ന് പറഞ്ഞ അവർക്കെങ്ങെനെ നടക്കാന്നുള്ളരു രീതി അവർക്ക് മനസ്സിലായി അവരെങ്ങനെ നടന്നാലും അവരെ നോക്കാനും കൊണ്ടെടുക്കാനൊക്കെ ആളുകൾ ഉണ്ടാവും പിന്നെപ്പ എന്ത
അന്നണ്ടാവും അതാണ് ഇപ്പൊ ഒരു വെഷയും അല്ല ഇപ്പ നമ്മളെ ന്റെ വീട്ടിലായിപ്പോട്ടങ്ങളടെ പറയു ഞാൻ വിട്ട് കൊറച്ചൾക്കാർ ക്യു നിക്ക്ണ്ട്
ആഹര
അല്ല എന്റെട്ടന്റെത് കല്യാണം കഴിഞ്ഞ അപ്പ അറി അതുപോലെ ങ്ങളോട് പറയു
ആഅങ്ങനെ അതാണ് ഇപ്പല്ലെങ്കിലും അത് അത്ര പണ്ടത്തെ ഇത്പോല അത്രതീവ്രായിട്ടുള്ള സ്നേഹൊന്നും അവരു എനിക്ക് തോന്നാറുണ്ടേ അങ്ങനെ അത്ര സ്നേഹത്തിൽ കഴിയുന്നവർക്കാണ് അങ്ങനെയൊന്നും അത് പെട്ടെന്നൊന്നും ഒരു ജീവിതം അവസാനിപ്പിക്കാൻ കഴിയൂല.
കഴിയൂല്ല പിന്നെ അതല്ല ഇപ്പൊ മ്മളെ പുതിയ സ്റ്റാറ്റസും അതാഉ പറയാണ്ട്ന്നെ സവും മറ്റെ സ്റ്റോറി ടാൻടാനെഉഷാറായിനു അപ്പമ്മൾ വിജാച് അതെയ്ക്ക്
അതാ ഓൾടെ അത് വെറുതെ ആ അതെ അതെ പിന്നെ ഇല്ല പിന്നെ ചെലര് വിചാരിച്ചു സ്റ്റാറ്റസും സ്റ്റോറിയുംകണ്ടിട്ട് ആ അതാണ് ജീവിതംന്ന് വിചാരിച്ചിട്ട് നല്ല ജീവിതം കളഞ്ഞു റെല്ല ആളുകളുടെ കൂടെ പോകുന്നവരുംണ്ട്
ഇപ്പൊ ഈ അവിഹിതങ്ങൾ പറഞ്ഞല്ലോ സംഭവ ആണുങ്ങൾക്ക് ഒന്നുല്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ പൊട്ട
ആ അതാണ് വേറെള്ളോരടുത്ത് കൂടെ പോവാ അത് നന്നായിട്ട് നടക്ക്ന്നുണ്ട്
അതെ ഇന്നനെ ഇപ്പോ ഒരാൾ വിളത്തണ്ടോ ഗൾഫിലുള്ള ഒരാള് അപ്പം ഉ ഞാന് സംഭവ എന്താെച്ചാൽ നിക്കാറ ഞാൻ പോ തെറ്റക്ക് പോകില്ലന്ന് ഞമുക്കൊ വിശ്വാസം അതിന് ഓൻ കാരണം ഇപ്പോ ഒന്ന് ആഗ്രഹം വെറുതെ ടൈം പാസ്ന്ന്ള്ള രീതി
കുളിക്കാണ് ആ
അങ്ങനെ വിളിക്കാ
ദേഷ്യം വരൂലേ ഹ് ഹ് ഹ് ആ അതെ അതെ അത് ബ്ലോക്ക് എയ്ത് നോക്കിട്ടുണ്ടായിരുന്നോ
അയിന് ബ്ലോക്ക് ചെയ്ത് നോക്ക് അത് ഗളുഫ്ന്നാണ് വിളിക്കുന്നേ
ബ്ലോക്ക് ചെയ്യാൻ കഴിയൂല
അതായത് ഒരു ഇത് ഇട്ടിട്ട വിളിക്കണേ അതായത് കോയിൽ ഇട്ടിട്ട് വിളിക്കണ നമ്പാണ്
ആഹ ആഹ അയ്ശരി
ആഹ
അതങ്ങനെ കൊറേ എണ്ണം ഹ് ഹ് ഹ്
അതെ അതെ അങ്ങനെ കുറേണ്ണം അതൊന്നും കറക്റ്റ് ടൈമില് വിവാഹം കഴിക്കാത്ത പ്രശ്നാതൊക്കെ
അതാണ് അങ്ങനെ ഒന്നുണ്ട് കറക്റ്റ് ആ ടൈമില് ആ പിന്നെ അവര് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ അങ്ങനൊക്കെതന്നാരിക്കും ഈ കറക്റ്റ് ടൈമില് കഴിച്ചോലവസ്ഥതൊക്കെ ഇതക്കതന്നെയാണ്
അതൊക്കെ തന്നെ അസ്ഥ സത്യം പക്ഷെ എന്നെ വിളിക്ക്ണ്ടാക്ക് മുപ്പത്തി പമൂന്ന് വയസ്സുണ്ട് പക്ഷേ ഉ കല്യാണം കഴിച്ചിട്ടില്ല ന്നിട്ടോ അത്രള്ളൂ
ഉം നമുക്കറിയല്ലേ നമ്മുടെ ജീവിതം ഇപ്പൊ നമ്മളിപ്പോ വേറൊര് ഇവിടെ നിക്കുമ്പോ അക്കര പച്ചന്ന് പറ ത്പോലെ വ്‌ടന്ക്കുമ്പോ അവിടാനല്ലത് വിചാരിച്ചു അങ്ങോട്ട് പോയാല് കടിച്ചതുല്ല പിടിച്ചതുല്ലാന്ന് രീതിയാവും പർഞ്ഞമാതിര്യകു രണ്ടും ഉണ്ടാവൂലല്ലോ ആ പിന്നെ നാട്ടാരു മുഴി വൻ കണ്ണോടെ കാണുള്ളൂ
അതെ അതെ പിന്നെ പിന്നെ നമ്മള് പുതിയാപ്ല നമ്മളെ ഏറ്റെടുക്കുവോ?
ഒരിക്കലും ഇല്ല അങ്ങനത്തോളെ അപ്പൊ ഞമ്മുക്ക് ആലോയ്ച്ച പോരെ നമ്മളെ ഹസ് ബൻഡ്മാരാണെങ്കിലും നമ്മളെ ഏറ്റെടുക്കൂല്ലല്ലോ അങ്ങനെ നടന്നാല്.
ഏറ്റെടുക്കൂല.
ആഹ് ഒറപ്പാണ്. അതാണ് അതിപ്പോ ഇപ്പൊ നന്നായിട്ട് വർദ്ധിച്ചു വരുന്നൊരു കാര്യാണ്. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പത്തെക്കെ കാലാവസ്ഥ ഇപ്പ ലി വിൻ ടുഗതർറൊക്കെനി നമ്മളെ നാട്ടില് വരാൻ വല്ലാതെ നേരം വൈകൊന്നുല്ല. ഇന്നോ നാളെ ന്ന് പറഞ്ഞ രീതില് നമ്മളെ നാട്ടിലും അതെത്തും. അതൊക്കെ നോർമലൈസ് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ നട ഇങ്ങനെ ഡിവോഴ്സ് നോർമലൈസ് ചെയ്തില്ലേ? അതുപോലെ തന്നെ എല്ലതും. ആ നോർമലായ ഒരു കാര്യായിട്ട് അങ്ങനെ മാറും. അയിപ്പൊ അങ്ങനെ നടന്നാലും അതൊരു പ്രശ്നമായിട്ട് മാറുന്നില്ലല്ലോ ആർക്കും.
അതെ അതെ കൊറച്ചൊക്കണ്ടല്ലോ നമ്മൾ ക്ഷമിക്കണം. ഇതെന്താച്ചാ ചെറിയോരു പ്രശ്നം വരുമ്പോക്ക് ഇവര്
ഇനി പ്രശ്നം വേണന്നില്ല. പ്രശ്നം ഇല്ലെങ്കിലും അങ്ങനെ ആവുന്നുണ്ടല്ലോ. അതാണ് രസം വേറൊന്ന് കാണുമ്പോഴേക്കും ഇത് വേണ്ടാന്ന് തോന്ന. അങ്ങനെയൊക്കെ ആ വരുന്നുണ്ടല്ലോ. ആഹ് അതാണ് പിന്നെ പ്രശ്നംന്ന് പറഞ്ഞാല് ല്ലതും എല്ലാം തികഞ്ഞ ആരുംണ്ടാവില്ലല്ലോ. അപ്പ നമ്മളെല്ലാം തികഞ്ഞതാവില്ലല്ലോ അപ്പറത്ത് നിക്കുന്ന ആളെ മാത്രം കുറ്റം പറയാന്. ആഹ് അതാണ്. അങ്ങനെ അങ്ങനെ എത്രയോ ജീവിതങ്ങള് ആ അതെ അങ്ങനെ അങ്ങനെ കൊറേ ജീവിതങ്ങള് വെറുതെ ഒന്ന് തുടങ്ങി എന്താ പകുതി തികൂ ടെ എത്താതെ ഒഴിവാക്കിപ്പോയതാണ്. പല പലതും നമ്മളെ ചുറ്റുവട്ടതന്നെ എത്ര പ്പൊ നമ്മള് കേക്കുന്നുണ്ട്.
ഏഹ് സത്യാണതൊക്കെ. പ്പൊ ന്റെ വീടിന്റെ അടുത്തന്നെ പ്പൊ ഒര് മൂന്ന് കുട്ട്യേള്ള്ളൊര് പെണ്ണ് ഇതോ ബംഗാളിന്റെ പ്ളം ത്രിവാഡ്രത്
റബ്ബേ എന്താ പതൊക്കെല്ലേ അതൊക്കെ ഒന്ന് ചിന്തിച്ചാലല്ലേ ഒരു ഒട്ടും ബുദ്ധി ഇല്ലായിട്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്.
ഒട്ടും ബുദ്ധില്ലായിട്ടല്ല ഇവൾക്കറിയ ഇത് ഇവല്ടെ ഒരു നമ്മുക്കറിയാലോ ഓല് എന്താ ഉദ്ദേശിക്ക
ആഹ് എന്ത് ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ വിചാരിച്ച കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ വേറൊരാൾ അങ്ങനെ വിളിക്കെ സംസാരിക്കണെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെ തന്നെ ആയിരിക്കും കാരണം അല്ലാത്ത എത്രയോ കുട്ടികളോ ആളുകളും ഉണ്ട് ആഹ് അപ്പൊ അതിന്ന് നമുക്ക് മനസ്സിലാവൊല്ലോ അപ്പൊ അതന്നെ ആ പെണ്ണിന്റെ ജീവിതതില്ലാ താകും പിന്നെ ആ പെണ്ണ് ബുദ്ധിയിള്ള പെണ്ണെന്നെണല്ലോ ബുദ്ധിക്ക് തകരാറില്ല ആളല്ലല്ലോ
അതെ പിന്നെത് വേറെ കല്യാണം കഴിച്ചല്ലാത്ത
ആഹ് അതെ അല്ലാതെന്താ ചെയ്യണ് ആ ഇതിന്റെ ഇടയിൽ കുട്ടികളാണ് ബുദ്ധിമുട്ടുന്നതെയ് ഇങ്ങനെ അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ മൂന്ന് കുട്ടികളാണല്ലോ അതില് ബുദ്ധിമുട്ടുന്നത് പിന്നെ അവർക്ക് ആ കുട്ടികൾക്കാണല്ലോ ആ പേര് വരുന്നത് അങ്ങനെ പോയ ആ പെണ്ണിന്റെ മ ക്കള് ആ രീതിയിലാണല്ലോ സംസാരിക്ക
അത് പിന്നെ അതല്ല പിന്നെ അവർക്ക് ഒന്ന് രണ്ടാനമ്മ സ്വന്തം മക്കളെ പോലെ കാണൂല്ല പിന്നെ അയിനെന്ത്ച്ച ഓൾടെ പുതിയാപ്ലയും കൂട്ട്ക്കും ഉം അതെ അപ്പൊ പുതിയാ അതെ അപ്പൊ പുതിയാപ്ല ഓലീന് കൂട്ട്ക്കും
ആഹ് അതെ അ അങ്ങനെയൊക്കെപ്പ നമ്മൾ കൊറേ കേൾക്കുന്നുണ്ടല്ലോ
അതെ അതെ കേക്കുന്നുണ്ട് ആ ഓക്കെ